ഹലോ കേൾക്കണ്ടാ
ക്കാ കേൾക്ക്ണ്ട് കേൾ
എന്താ ഇവിടെക്ക
ഇന്ന് നോമ്പോറ്റ്ക്ക്ണ്
ആഹ് ആഹ്
അവടെ കെട്ക്ക്ണ്ട് ഉം
എന്താ വെച്ച് വൈകുന്നേര എന്താ സ്പെഷ്യല്
വൈകുന്നേരം സ്പെഷലൊന്നുല്ല രാവിൽത്തെ പത്തിരി ഒക്കെണ്ട് മക്കളൊന്നും ഇടുത്തിട്ടില്ല അപ്പൊ ഞാൻ പത്തിരി ഇണ്ട് രാവിലത്തെ അതന്നെ അത് മതി വിചാരിച്ച് സ്പെഷ്യലൊന്നു ഇല്ല്യ ഉം കറി മീൻ മോള്ട്ടത്ണ്ട് അപ്പൊ കൂട്ട വിചാരിച്ചു ഇഞ്ഞി നാളപ്പോ മക്കക്ക് സ്കൂള് ണ്ടാവൂ ലാന്നൊക്കെ പറിണ്ട് ഇപ്പൊ അവരെല്ലാരും ഇട്ക്ക്ണ്ട്ന്ന് പർഞ്ഞ് ഓണർ ഉം ഇപ്പൊ അവര് എട്ക്കാർഞ് അപ്പ ഞാൻ പറഞ്ഞ് ഇന്ന് സ്കൂളൊക്കെ ഇള്ളേല്ലേ ഇന്ന് ഞാൻ മാത്രം തോണ്ട് അർഞ്ഞ്ങ്ങാണ്ട് അവരെ ഇട്ത്തിട്ടില്ല ഉം ഇപ്പ തരക്കാണ് നോമ്പൊക്കെടുക്കാൻ
ജാ അതന്നെ
നോമ്പ് തൊറക്ക നേ നല്ല രസല്ലേ ഇപ്പൊ ടേബിൾമൊക്കെ ഫ്രൂട്ടൊക്കെ കണ്ടിട്ട് അപ്പൊ അവർക്ക് ഇഷ്ടാണ് ഞാ പറിയ സ്‌ കൂള് ള്ളതല്ലേ സ്കൂള് ഇഞ്ഞു നാളെ ഫ്രീയല്ല ഇപ്പട്ക്കാനും മദ്രസ ഇല്ല
ആഹ്
അങ്ങനെ ആര് നോമ്പണ്ടീച്ചിട്ട് ഇവിടെ ഒതുങ്ങിയിരിക്കൊന്നുല്ല അവര് പൊർ ത്ത്കറങ്ങി
ആഹ് അതന്നെ
നിങ്ങക്കെന്താ സ്പെഷ്യല്
ഞങ്ങക്ക് സ്പെഷ്യലൊന്നുല്ല ഇച്ചിര് മട്ട കറി ഇരിപ്പ്ണ്ട് പത്തിരി എന്തേലും വാങ്ങിക്കണം
ഏഹ്
ഉം
ഉം അവിടെ എല്ലാർക്കുണ്ടോ ന്നോമ്പ്
ആഹ് വടെ എല്ലാവർക്കുണ്ട്
ഓഹ് ഓഹ്
ഇക്കാക്കില്ല ഞാനും പിള്ളേരും പിടിച്ചിട്ട്
ആഹ് ഇന്ന് സ്കൂളില്ലേ മക്കൾക്ക്
ആഹ് ഇന്ന്ണ്ട് സ്കൂള്ണ്ട് അപ്പൊ പിടിച്ചോളാന്നും പറഞ്ഞ്
ഏഹ്
ഇബട്ത്തന്ന് ആ നാളാവു നാളെയാള്ളെ അവധി മക്കളൊക്കെ എത്രേലാ പഠിക്ക് ണേ
ഏ എട്ടില് ഏഴില് നാലില്
ആഹ്
മൂന്നാകുട്ട്യാളന്നെ ഒര് ഒരു ഒരാള് എട്ടിലും ഒരാള് ഏഴിലും പിന്നൊ ഒരാള് നാലില് ഉം
മഴയിണ്ടോ ഒരാൾ പ്ലസ് ടു എഴുതിയേക്കണ് ഡിഗ്രി. പോണം ഉം രണ്ടാമത്തെ മോള് ഒമ്പതില് ഇളയത് യു കെ ജി.
ഏഹ് ചെറിയാള് യു കെ ജിയിലാണല്ലോ. ഞാൻ വിളിക്കണം. ആൾക്കാർക്കും ചെറിയ കുട്ടികളുണ്ടാവും ഒന്ന് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടുണ്ടാവും.
ഉ ഹ...
രാവിലെ വിളിച്ചപ്പോ അവർക്കും ഇതേപോലെ എട്ടാ ക്ലാസിലൊ. പിന്നെ ഉള്ളത് യു കെ ജി.
ആഹ് ഞാൻ വിളിക്കുമ്പോ അങ്ങനെ പറയലുണ്ട് കല്യാണം കഴിഞ്ഞവരുണ്ടാവും. ചെറുതുങ്ങളുണ്ട് ഉള്ളവരുണ്ട് ഉം. വെക്കേഷനൊക്കെ എങ്ങനെ ഉണ്ടായി?
വെക്കേഷൻ എവിടേക്കും പോയിട്ടൊന്നും ഇല്ല പെരേത്തന്നെ.
അതെ അതെ
ആഹ് നിങ്ങള് ട്രിപ്പൊക്കെ പോയിട്ടുണ്ടാവുല്ലേ
ഉം.. ഉം...
വീട്ടിലും എങ്ങനെയ പച്ചക്കറിയൊക്കെ ഉണ്ടാ..?
പച്ചക്കറീന്ന് പറയാന്. ഒന്നും ഇല്ല മുളകും തയ്യാളൊക്കെ ഉണ്ട് പിന്നെ. കർമ്മത്തെ കർമ്മവും
ആഹ് ആഹ് ആഹ്
ഉം വാഴകളൊക്കെ അങ്ങനെ കുഴിച്ചിട്ടേക്കണ് ഇടക്കൊക്കെ ഓരോ.. ഒന്ന് ഇങ്ങനെ കൊലച്ചു അങ്ങനെ. നിങ്ങൾക്ക് കൃഷിയൊക്കെ ഉണ്ടോ അവിടെ
ഏയ് ഇവിടെ കൃഷി അതിന്നുള്ള സ്ഥലം ഇല്ല അവിടെ. മൊത്തം നടാനും
ആഹ് കട്ട വെച്ചിട്ട് ഉണ്ടാവൂലേ മുറ്റത്ത് ആഹ്.
പണിയാണ് അതിന്റെ ഉള്ളിൽക്കോടൊക്കെ പുല്ല്മുളക്കണ്
ആഹ് ആഹ് പറിച്ചടാനൊക്കെ വേണ്ടി വരൂല്ലോ.
ആഹ് അതന്നെ പിന്നെ ഞങ്ങടെ. തറവാടിന്റെ ഫ്രണ്ടിലൊരു ഞാവൽ ഉണ്ട് ഞാവൽ. പഴവില്ലേ അത് തീർന്ന് ആഹ് കാഴ്ചയാണ്. നല്ലോണം കായ്ചാരുന്ന് കുറേ ചാടി പോവും.
ഏഹ് അത് ഏതിന വില ഞമ്മളെ നാട്ടിലുള്ള റോസ് കളർ തന്നെ ഉള്ള് റോസ്
വയലറ്റ് കളറിലെ വയലറ്റ്.
ഏഹ് നാട്ടിലുള്ളതല്ലേ ആഹ് ഉള്ള് എങ്ങനെ വെള്ള കളറാ റോസ് കളറാ?
വയലറ്റ് കളർതന്നെ.
ആഹ് ആഹ് ഇവിടെ ഒന്നിണ്ട് ഞാൻ കുരു കുഴിച്ചിട്ട് തന്നിട്ട് വലിയോ മരായി അതില് കായ്ക്കണേ ഇല്ല വല്യ മരം തന്നെല്ല അത്ണ്ടാവ
ആഹ് വല്യ മരമായിട്ട് വരും കായ്ക്കും ഇവിടെ കൊറേക്കെ കായ്ച്ചു കൊറേക്കെ കേടായിട്ട് പോകും കൊറേക്കെ നല്ലത് കിട്ടും കൊറേ
ഞങ്ങള് കുടിര്ന്നാ വർഷം വെച്ച്ക്ക്‌ണ് പ്പെ എട്ട് വർഷൊക്കായി
ഉം വല്യ മരാണെങ്കില് കായ്ക്കും
ഏ കായ്ക്കോന്നറീല്ല അത് ഞമ്മളെ നാട്ടില്ള്ളതല്ല വേറൊരു ഞാവൽപ്പയാണ്ത് നമ്മടെ നാട്ടിൽത്തെ ഒരു വൈലറ്റ് റോസ് ക്കല്ല ഉള്ള് നല്ല ചോപ്പ്കളറായാണ്ട് ആഹ് ആഹ് ആഹ് ഇത് മധുര ക്കെണ്ട് ആഹ് മധുരൊക്കെണ്ട് പക്ഷെ ഇത് വേറൊരു കളറാണ് ഇത് കായ്ക്കോ അറീല്ല കായ്ച നല്ലത് ഞാൻ എപ്പളും നോക്കും എവ്ടേങ്കിലും പൂവിടണ്ടോന്ന്ങ്ങനെ നോക്കിക്കലാ എന്റെപണി ട്ട്ർ മരുണ്ട് അതും കായ്ക്ക്‌ണില്ല അത് രണ്ടും ഒരേ വർഷ വെച്ചത്
എന്തു മരം
ബട്ട്ർച്ച് ബട്ട്ർല്ലേ ബട്ട്ർ ജ്യൂസടിക്ക്‌ണേ
ആഹ്
ആഹ് എന്തയ്ന് പറയാ
ഓ അവക് ആഹ് ക്കാഡോ ജ്യൂസടിക്ക്‌ണെ ആഹ് ആഹ് അത്ണ്ടല്ലേ അതിമ്മെ കായ്ച്ച്ട്ട്ണ്ടോ
കായ്ച്ച്ട്ട്ല്ലേയ് ഞാൻങ്ങനെ ഇപ്പളു അയ്മ്മക്ക്‌ങ്ങനെ പോവും പൂവ് എവ്ടേങ്കിലുട്ട് ക്കണോ ഇവടെ അടുത്ത് അമ്മളട്ത്തൊക്കെ കായ്ച്ച്ക്ണ്ന്ന് പർഞ്ഞിട്ടാ അമ്മളെവടെ കായ്ച്ച്ട്ടില്ല ആഹ് ആഹ് അത് വല്യ മരാണ് ചെലെ ചെറ്യേ മരത്ത്മ്മലൊക്കെ കായ്ച ഞാൻ കണ്ടിന്ന് യൂട്യൂബിലൊക്കെങ്ങനെ ഓരോ ഫോട്ടോസൊക്കെ ആയിട്ട് ഇത് വല്യ മരെക്കേണ് എന്നാ കായ്ക്കാറീല്ല മറ്റോല് വെട്ടി വെട്ടിടാന്നൊക്കെറീനു പിന്നെ പൊർത്ത്ന്നാരോ പറഞ്ഞുത്രേ വെട്ടൊന്നും വേണ്ടാ അയ്മ്മെ കായ്ക്കും ന്നൊക്കെ പർഞ്ഞ്ന്നൊക്കെ പർഞ്ഞ് ആഹ് സമയായാ കായ്ക്കും
ആഹ് അതെ ഉം പിന്നെ വേറെന്താ റസ്റ്റിലായിരിക്കു അല്ലേ മക്കള് വരുമ്പൊ എണിച്ചാമതീലോല്ലേ
ആഹ് മക്കള്പ്പൊ വരും അന്ന് മുഹറത്തിന്റെക്കെ ലീവ് ആയതോണ്ടെ ഇന്ന് മൂന്ന് മണിക്കെ വിടുത്രെ
ആവുല്ലേ
അപ്പൊപ്പ വരും വന്നാ ഫോൺ വാങ്ങി പായും ഇമ്മ ഇതെരെ എടുത്തിലെ പറിം
ആഹ് മക്കക്ക്ക്കൊടുക്കെണ്ടി വരുല്ലേ ഉം. അവ്ടെങ്ങനെ വെള്ളൊക്കെ വെള്ളൊക്കെണ്ടാ വെള്ളത്തിന്റെ പ്രശ്നൊക്കെണ്ടോ
വള്ളവടെ ധാരാളണ്ട് നമ്മള് പൊഴവക്കായോണ്ട് വള്ളം ക്ലിയറില്ല കെണറിലൊന്നും
ആഹ് ആഹ് ആഹ്
ര് കലക്ക് വെള്ളാണ്. പൊഴന്റെട്ത്തായതോണ്ട്.
ആഹ്, കൊഴൽക്കെണറാണൊടെ?
അല്ലല്ല. കെണറെന്നെ. ഇപ്പളൊക്കെ തെളിവെള്ളാണ്. അമ്മളീ വേനലട്ക്കൂലേ വള്ളം പൊയെലൊക്കെ വറ്റി റ്റാനാവുമ്പൊ അടീലെത്തുമ്പോ. അപ്പൊ അമ്മളെ കേനറ്റ്ത്തെ കെണറ്ത്തെ വള്ളം ചളിക്കളറാവും.
ആഹ്.
ഞമ്മള് ഫിൽട്ട്റൊക്കെ ചെയ്യ്ണോ ഉം കൊയ്പ്പല്ല. വെള്ള ഡ്രസ്സൊക്കെ തിര്മ്പിയാല് കളർ മാറും ബാത്റൂമ് ഒരു കറ പോലെ പിന്നെ ഫിൽ ട്ടർ ചെയ്ത ശേഷം വലിയ പ്രശ്നല്ലട്ടോ പ്പൊ നല്ല വള്ളം
ആ
ഫിൽട്ടർ നമ്മള് കൂടിരുന്നിട്ട് ആഹ് ഒരു വർഷം കഴിഞ്ഞിട്ടാ വെച്ചത് അപ്പത്തിനും ബാത്റൂമൊക്കെ കളർ മാറി പിന്നെ നമ്മള് നോക്ക്ണ് ഫിൽട്ടർ വെച്ചാ അങ്ങനെ ആവൂലായിരുന്നു പിന്നെ വേം ഫിൽട്ടർ വെച്ച് വെള്ള ഡ്രസ്സൊക്കെ കളർ മാറിന്ന് അന്ന്
ആ ആ ഉം
ഉം
അപ്പ കുടിക്കാനൊക്കെയാ ഫിൽട്ടർ വെച്ച് ആ
ആഹ് ഫിൽട്ടർ വെച്ച്ക്കണ് നമ്മള് തളപ്പിച്ചിട്ടെന്നെ ജീരക ങ്ങനീ മം കെണറ് കാണുമ്പം കുടിക്കാൻ മടിയാണ്
അത്തന്നെ ലെ
ആഹ് ആഹ് പിന്നെ അടുത്ത പെരേന്ന് ആഹ് ഞമ്മക്ക് കേറൂല ഈ ഈ പാടും പാടും പിന്നെ ആ സൈഡുകൂടെങ്ങനെ പുഴ വരുന്നുണ്ട് ഞമ്മളെ
ഉം
ആ അപ്പ ആഭാഗത്തുകൂടെങ്ങനെ കയറി വരും നമ്മളും പുഴ സൈഡന്നെയാണ് പക്ഷെ നമ്മുക്ക് വെള്ളം കേറലില്ല
ഉം ഉം
ഉം ങ്ങക്കവിടെ പൊടിം പൊഴിം പാടൊക്കെണ്ട അടുത്ത്
ഓക്കെ ദൂരെയാണ് ഞങ്ങടെ അടുത്തൊന്നുല്ല
ഏഹ് പിന്നെന്താ
അപ്പൊ ഉച് രാത്രിത്തേക്കാ ചോറായിരിക്കുല്ലോ
ആഹ് രാത്രിക്ക് ചോറ് വെച്ക്ക്ണ്
ചോറും മീങ്കറിയൊക്കെണ്ട് മം മക്കൾ വരുമ്പോ എന്തെങ്കിലൊക്കെണ്ടാക്കേണ്ടിരും എന്താ വേണ്ടിയേ ആവോ ചെലപ്പോ അവര് ചോറെന്നെ വൈക്കും ഉം
ആഹ് അല്ലാണ്ട് വൈകു രാത്രി ചപ്പാത്തി അങ്ങനെന്നുംണ്ടാക്കൂലെ
ഇല്ലല്ല ഇവർക്ക് അത് ചോറന്നെ മതി ചെലപ്പോക്കെപ്ലേങ്കിലൊക്കെ പറയും ചൂട് ഉള്ളത് അപ്പൊ നമ്മള് ചോറ് ചൂ ചോറൊന്ന് ചൂടാക്കി കൊടുത്താലും മതി ന്നാലും കറിയൊന്നും ചൂടാക്ക്‌ണ പറ്റൂല ചൂടാക്കിയാലും ചൂടാക്കാൻ പാടില്ല അപ്പൊ അതികം കേടാവും ന്നൊക്കെ പറിണേക്കാ ൻക്കറീല ഞാൻ ചൂടാ പിന്നിം പിന്നിം ചൂടാക്കി തിന്നാം പാടില്ല്യാന്ന്
ആ അങ്ങനെ പറയ്‌ണേക്ക നമ്മള് ഫ്രിഡ്ജില് വെക്കും പിന്നി ഇട് ക്കും ചൂടാക്കും
ആ അതന്നെ
ഇങ്ങനെയെക്കെല്ലാ നമ്മള് ഹസ്ബൻഡിന് എന്താ ജോലി
റിശ്ശേലാണ് ഓട്ടോർഷ ഓടിക്ക അപ്പ വിളി ഇപ്പ വിളിക്കാട്ടോ